ഹലോ ആഹ് ആ കേൾക്കുന്നുണ്ട് വിശേഷം നല്ല വിശേഷം സുഖായിട്ട് പോണു കൊറേ ആയല്ലോ വിളിച്ചിട്ട്.
ആഹ് ഞാൻ കുറച്ച് തിരക്കിലൊക്കെ പെട്ടേ
ആഹ് എല്ലാരും തിരക്കി തന്നെയാ അല്ലെ
അതെ അതെ അത് കുട്ടിക്ക് വയ്യാതെ കുറച്ച് ഹോസ്പിറ്റലെ ഒക്കെ പോയി അങ്ങനത്തൊ ഒരു വിഷയായിരുന്നു
അതെ എന്തു പറ്റി
അത് എന്താന്ന് വെച്ചാല് ഈ കുട്ടിക്ക് തലയിൽ ചെറിയ മുഴയായിട്ടെ
ആഹ്
ഉം ഉം അപ്പൊ അതിന്റെ ഒര് ഇടിങ്ങാറ് സ്കാനിങ് ഒക്കെ എടുത്തു കൊ- കഴപ്പൊന്നുമില്ല ഇനീ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് പോകാൻ പറഞ്ഞിടുണ്ട്
അതെ പെട്ടെന്ന് സുഖാവട്ടെ മരുന്നൊക്കെ ഇണ്ടാ
ആഹ് മരുന്നൊക്കെ ഉണ്ട് ഉം
എന്താ അതുകൊണ്ട് ബുദ്ധിമുട്ട്ന്തങ്കിലും
അല്ല ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തലേൽ ഇപ്പോ ഒരു മുഴ ഇങ്ങനെ പൊങ്ങിക കാണുമ്പോ നമുക്ക് ഒരു പേടിയായിട്ട്
ആ വേദന വ ഉണ്ടോ
വേദനയൊന്നുല്ല ഇപ്പൊ ഒന്നര വർഷയിട്ട് ഇപ്പ അതിണ്ട് അപ്പമാറുന്നില്ല
അതെ ആഹ്
മ്മ്ഹ് അപ്പൊ അതെന്താ നോക്കിട്ട്. സ്കാനിങ് എടുത്തു സ്കാനിങ്ങിൽ സാധാ കുട്ട്യോൾക്കുള്ളമൊ കുട്ട്യോൾക് വെര്ന്നണെന്ന പറഞ്ഞത് ഇനി അത് വളരി വളരെ അല്ലെങ്കി കളർ ചെയ്ഞ്ചോ കുട്ടിക്ക് വെയിറ്റ്കൊറയ അങ്ങൻത്തെ ലക്ഷണങ്ങളൊക്കെണ്ടെങ്കില് കാണിക്കണംന്ന് പറഞ്ഞു
ഉം കവന്ന്ട്ടെത്രായി
എന്താണ്
കുഞ്ഞിനിപ്പ എത്രയി
കുട്ടിക്ക്പ്പൊ രണ്ടര വയസ് കഴിഞ്ഞു ഉം ഉം
ആ ശ കൊഴപ്പൊന്നുംണ്ടാവൂല്ല.
ആഹ് ഉണ്ടാവൂല്ല ണ്ടാവാതിരിക്കട്ടെ
ആ ണ്ടാതിരിക്കട്ടെ അത് പിന്നേം പോവാന്ള്ളെ മൊഴ കൊറയാള്ള മരുന്ന ഇതാണ് തന്നിതിരിക്കണ ഇപ്പോ
ആഹ് അതെ അത് ഇതാണ് ആന്റിബയോട്ടിക്ക് തന്ന്ട്ടുണ്ട് അത് അഞ്ച് അഞ്ചുസ്ത്തിക്കേഒള്ളു ആഹ് അത് കഴിഞ്ഞാ പിന്നെ നമ്മള് സ്റ്റോപ്പ്യ്ത് കഴിഞ്ഞാ പിന്ന അതും ആ ഓൾറെഡി കഴിച്ചതാണ് ഒരിക്കെ അപ്പൊ അത് പിന്നെ മാറുന്നില്ല പിന്നെ രണ്ടാംവഴി ഞാൻ വേറൊരു ഡോക്ടർനെ ക്കനോക്കിട്ട് മൂന്ന് ഡോക്ടർണെ കണ്ടുപ്പോ
ആഹ് അതിന്റേതായിട്ടുള്ള ഡോക്ടറെ
മ്മ്ഹ് അപ്പൊ അത് മൂന്നെണ്ണത്തിനെ കണ്ട മൂന്നു പേരും ഒരേ തന്നെ പറഞ്ഞത് പക്ഷേ ഡോക്ടേഴ്സിനെ കാണുമ്പോ ഡോക്ടേഴ്സ് മാറി മാരി മരുന്ന് തരുന്നല്ലോ
ആഹ് അങ്ങനെരേ മ്മ്ഹ്
ഉം
അപ്പൊ അങ്ങനെ വാങ്ങ അത് മറ്റേ ഡോക്ടറനെ പർണ്ണ്ടെങ്കില് പിന്നെ ആ ഗുളികെ. മരുന്നുണ്ടെങ്കിൽ. പിന്നെത് വാങ്ങണ്ട അങ്ങനെ വാങ്ങാതിരുന്നാൽ മതിയല്ലോ.
ആ ഞാൻ എന്നട്ട് കൊടുത്തില്ല. രണ്ട് ഡോക്ട്ടെസ് തിന്റെ മരുന്ന് കൊടുത്തു. പഷേ ചെയ്ഞ്ചോന്നും കാണുന്നില്ല അപ്പൊ ഞാൻ ഈ മരുന്ന് കൊടുത്തില്ല.
അതെ ആഹ്
ഉം എന്താണ്ന്നട്ട്. അവടെ എന്ത് കാട്ടുന്നു.
ഉം കൊഴപ്പൊന്നുല്ല. താ വേ വെ ചായ കടി വെ ണ്ടാക്കിക്യ രാവിൽത്തെ ഭക്ഷണം
ഓ ഞാന് ണ്ടാകി. അവടെ എന്താ കഴിക്കാന്.
ഇപട ഞാന് അപ്പദോഷ.
ആഹ് ആഹ് അപ് ദോശയ്ക്ക് ക ക ആഹ് ഓക്കെ ഓക്കെ. അപ്പഇനി ഉച്ചയ്കെക് ഇനി വേറെ ണ്ടാക്കണ്ടേ.
ആ ഉച്ചതെക്ക് വേറെണ്ടാക്കണം. മീനോ അല്ല മീൻ വണ്ടിയൊക്കെ. വെര്ണെന്നുണ്ടെങ്കിൽ. ആഹ് നീ എന്താണ്ടാക്കി കാ. ചായക്ക്.
ഞാൻ എന്താപ്പതാ. ദോശണ്ടാക്കി ചട്നി അരച്ചു ചമ്മന്തിണ്ട്.
ഉം ഉം ച്ചമ്മന്തി എങ്ങനെയാ ചമ്മതി.
തക്കാളി ആ തക്കാളി ഉള്ളിട്ടിട്ട്.
ആഹ് വഴറ്റിയിട്ട്. അത് മിക്സില അടികുലേ.. ഉം ഉം ഞാൻഇമ്പടി. അതന്നെ ണ്ടാക്കാറ് അതാ ഞാൻ ചോയിചെ.
ആഹ് പച്ചക്കെടിക്കാറുണ്ടോ..
ഇല്ല പച്ചക്കടികൂല. ആദ്യം ഒന്ന് സവാളി തക്കാളി ഒന്ന്. ചെറുതായിട്ട് അതും പിന്നെ ഒ ഇചിരി എണ്ണ ഒഴിച്ചിട്ട്. അതിനകത്ത് ഉലുവ ഉഴുന്ന്പരിപ്പ് പപോട്ട് ട്ടിക്കും കൊറച്ച് നിട്ട് പിന്നെ രണ്ട്. വെളുത്തുള്ളിട്ടിട്ട്. സവാളി തക്കാളി ഇട്ട് ചെറുതായിട്ടൊന്ന്. അങ്ങ്ണ്ട് ചൂടാക്കി നല്ല വയറ്റൊന്നുല്ല പിന്നെ അത് ചൂടാറിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് പിന്നെ കട് പൊട്ടിക്കും
ആഹ് ആഹ് ഇതില് ആ ഞാൻ അങ്ങനെ തന്നെ ഞാൻ പച്ചക്ക് അരക്കും അത് ഒരു അഞ്ചോ ആറോ ചെറിയ ഉുള്ളിയും പിന്നെ തക്കാളി ഒരു രണ്ടെണ്ണവും എന്നിട്ട് മുളക് പൊടി ഇട്ടിട്ട് പച്ചക്ക് അരച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ ഒഴിക ഉപ്പും വെളിച്ചെണ്ണയും ഒഴിക്ക അതും ചെയ്യും നന്നായിട്ടുണ്ട് അതാക്കുംപ്പൊ കേടു വരില്ല രണ്ടു ദിവസം വളിൽ വെച്ചാലും കേടു വരില്ല
അതെ അത ഇങ്ങനെ ആ വേവിക്കൊന്നും വേണ്ടല്ലോ ചെറിയ ഉള്ളി സവാളയല്ലേ അല്ലേ
സവാള ചെറിയുള്ളില്ലെങ്കിൽ സവാള ചെയാം പക്ഷേ ടേസ്റ്റ് ചെറിയുള്ളിയാണ്
ആഹ് അത് എത്രണ്ണം എടുക്കും ഉം കുറച്ചുമതി
അതൊരു അ നാലെണ്ണണം അഞ്ചെണ്ണോ എടുത്തിട്ട് രണ്ട് താ വലിയ രണ്ട് തക്കാളി
ഉം
ആഹ് എന്നിട്ട് പിന്നെ നമ്മള് മുളക് പൊടി ആഹ് പച്ചക്ക്
ആഹ് ആഹ് ആ ശരി മുളക്പൊടി
മുളക് പൊടി ഉപ്പും
ആഹ് അത്രേള്ളൂല്ലേ ന്ന്ട്ട് പുറത്ത് വെച്ചാലും കെട് വരില്ല
ഇല്ല ഇല്ല അത് കേട് വരൂല
ആഹ് ശരി
ഇത് പക്ഷേ നമ്മള് ഈ വഴറ്റി വെക്കണുന്നത് പെട്ടെന്ന് കേടു വരും
ആ കേടു വരും ആ ന്നാ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്തോക്കണം അതാണ് പുതിയ വല്ല റെസിപ്പി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മള് രാവിലത്തേക്ക് ദോശ അങ്ങനെ നൊക്കെ എന്താ കറിയെന്ന് ആലോചിച്ചിരിക്കും ചെലപ്പൊ കടലേക്കെ വെള്ളത്തിലിട്ടിട്ടില്ലാ ന്നുണ്ടെങ്കിലേ
ആഹ് ആഹ് പക്ഷെ നമ്മള് മൊളക് ഇടുന്ന സമയത്ത് ഒരു സ്പൂണ് ചെടുക്കൻ ഇടണം പച്ചക്കരക്കണോണ്ട് അതിന്റെ ചൊവ ഇല്ലാതിരിക്കാനെ
എങ്ങനെ ഇടുന്നെന്ന് പറഞ്ഞെ
അതായത് മു ആ മുളക് പൊടി നമ്മള് സാധാരണണ്ണങ്ങനെ ഒരു പൊട്ട് കൂട്ടിയിടണം പച്ചക്കരക്കുന്നത് കൊണ്ട് ഉള്ളിന്റെയും തക്കാളി ചൊവസ്മെ ഇത് വരൂലേ ടേസ്റ്റ് സ്മെല്ല്
മുന്നിൽ നിൽക്കാതിരിക്കാന് മൊ ളകൊടി ഇച്ചിരി കൂടുതൽ ഇടണം
ആഹ് എന്നിട്ട് അതിൽ ഉപ്പും കൊ റച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ഒഴിക്കുക
വിളിച്ചെണ്ണ ആ അരക്കുമ്പല്ലേ ആഹ് ആഹ് ടേസ്റ്റ് ഉണ്ടല്ലേ അത ഇതാ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് വയറ്റി വെക്കുന്നതാണ്
രണ്ടും നന്നായിട്ടുണ്ട് ഒര് രണ്ടിലും പ്രത്യേക രണ്ടും വ്യത്യസ്ത ടേസ്റ്റാണ് ഞാനങ്ങ് പെട്ട് ആ പറഞ്ഞോളൂ
അതെ ഹോട്ടലിലെ പിന്നെ എനിക്ക് തോന്നണ് അങ്ങനെ അത് അങ്ങനത്തെ കിട്ടാറുണ്ട് ഈ വിഷാരവാട ഹോട്ടലിലൊക്കെ അതെ
ആഹ് ആഹ് നമ്മള് മന്തിന്റെ തക്കാളി ചട്ടിണി വേക്കൂലേ ആഹ് ഏകദേശം അതുപോലെ വരും പക്ഷെ അതിന് നമ്മള് ആഹ് മല്ലിയെക്കിടൂലെ
ആഹ് സവാ സവാളേണ് ഞാൻ യൂസെയ്യാറ്
ആഹ മല്ലീടെ അതന്നെ സപ്പ മല്ലി മല്ലി നമ്മൾ ഇടാത്തോണ്ട് അതിന്റെ ചൊവയൊന്നും വരൂല ഏകദേശം അതേ ടേസ്റ്റ് തന്നെ നന്നായിട്ട്ണ്ടാവും പക്ഷെ നമുക്ക് ദോശക്കൊക്കെ കഴിക്കാ ഞാനിവിടെ പെട്ടൊന്നൊക്കെ ഉണ്ടാക്കണെങ്കിൽ അങ്ങനെ ചെയ്യാ
ആഹ് ആഹ്
ഉ ഉ ന്നിട്ടെന്താണ് എന്നിട്ട് മുറ്റമ ടിയൊക്കെ കഴിഞ്ഞാ
ആഹ് മുറ്റം ഇന്നലെ തൂത്തത് മിനിഞ്ഞാന്ന് നല്ല മഴ പെയ്തു അന്നേരം പിന്നെ ഇന്നലെ നല്ല ചപ്പും ചമ്മലുംക്കെണ്ടായിരുന്നു കരിയലൊക്കെ അത് തൂത്തപ്പൊ ഇന്നിപ്പൊ ഞാൻ രാവിലെ എണീച്ചപ്പോ ഒന്നും കാണാനൊന്നുംഇല്ല
ആ വൈകുന്നേരങ്ങളിൽ മഴ വരുന്നുണ്ട് അല്ലേ
ആഹ് ഇപ്പ ഇവിടെയൊക്കെത് മഴ മഴക്കാലമായി തോന്നുണു മൂടി നിക്കാ
ഓ ഓ ഇല്ല ഇവിടെ ഇല്ല ഇപ്പൊ വൈകുന്നേരങ്ങളില് ചെല ദിവസങ്ങളിൽ മാത്രം ഇവിടെ മഴയു ള്ളൂ ഉം അങ്ങനെ
മഴ ഇല്ലേ ആഹ് അതിനുശേഷം മഴ കിട്ടീട്ടില്ലേ അങ്ങട് കിട്ടിയോ നല്ലപോലെ കിട്ടിയോ ചൂ
ഇല്ല ഇല്ല ഇവിടെ അധികംഇല്ലപ്പോവിടെ
അല്ല പിന്നെ ഇവിടെ അങ്ങനെ ചൂട് നല്ല വെയിൽ ഇതായിരുന്നല്ലോ സൈക്കാൻ വയ്യാത്ത ചൂട് അതെങ്കിലൊക്കെ ഒരാശ്വാസംണ്ട്
പക്ഷെ മഴ പെയ്തേന് ശേഷം ല്ലേ ചൂട് കൂടിട്ടുണ്ടാവുവല്ലൊ
ആഹ് അഹ് അഹ് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു മഴയൊക്കെ കിട്ടിയ പക്ഷെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല തണുപ്പാ അത് ഉം അഹ് ആഹ് അതെ അതെ നല്ലാം ഭൂമി കൊ തണുത്തത് കൊണ്ട്
ഉം
ചൂട് തോന്നുന്നില്ല അപ്പൊ അവിടെ പെയ്തിട്ടുണ്ടാവൂല അല്ലെ
ഇവിടെ അധികം മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് ചൂടുണ്ട് ഉം ഇടി മൂട ഉണ്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ മൂടാപ്പ് ഉണ്ടാവും ആ പിന്നെ ഇടിപൊട്ടലും അങ്ങനൊക്കെ വരും കാ പിന്നെ നല്ലൊരു കാറ്റ് റ്റു വന്ന് മഴ അങ്ങനെ പോകും
ആഹ് കാറ്റു കൊണ്ടോവാ മഴേനെ
ആഹ് അതെ
മിനിഞ്ഞന്ന് അതുപോലെ നല്ല കാറ്റും മഴയും ആലിപ്പഴം വരെ വീണു
ആഹ് അത് ഞാന് കണ്ടു സ്റ്റാറ്റസ് കണ്ടുട്ടോ കൊറ പേരുടെ സ്റ്റാറ്റസ് ഇവിടെ ഞങ്ങക്ക് രണ്ട് മൂന്ന് മാസം മുന്നുണ്ടായിരുന്നു ആലിപ്പഴം
കണ്ടിട്ടുണ്ടോ
ഓഹ് വീണിട്ടുണ്ടായിരുന്നു
ഏഹ് ശരി വലുതായിരുന്നോ
ആഹ് വലുതായിരുന്നു ഏകദേശം രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് ഉണ്ടാവും
ആഹ് ഇത് ഞാൻ
ആഹ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യ യായിട്ടാ ട്ടോ കാണുന്നത് അങ്ങനെ
ഉ ഞാനും ആദ്യമായിട്ട് കാണ പറയുന്ന കേട്ടിട്ടുണ്ട്
ആഹ് അഹ് അത് കഴിക്കുകന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങള് കഴിച്ചൊന്നുല്ല
ആഹ് കഴ ഞാൻ കഴിച്ചു അങ്ങനെ പറയിന്നെട്ട് ഞാൻ വയലിട്ട് നമ്മള് ഐസ് ഐസ്ക്യൂബ് വയലിടുന്ന പോലെ തന്നെ
അഹ് അഹ്
അതുപോലെ ഞാൻ കഴിച്ചോക്കി അത് പറയാ എന്റെ ഉമ്മ വിളിച്ചു ഞാൻ അങ്ങനെ വിളിച്ചപ്പോ അങ്ങനെ ആലിപ്പഴം വീണ് പറഞ്ഞപ്പഴും അതൊക്കെ ഞങ്ങള് കുട്ടികളായിരുന്നന്ന് കുപ്പിൽ ആക്കി വെക്കുന്നേ എന്നിട്ട് നമ്മൾക്ക് ഈ കണ്ണസൂക്കേട് വരുന്ന സമയത്ത് അത് കണ്ണിൽ ഒയിക്കും
അത് എല്ലാടെയും പറയുന്നുണ്ട് അല്ലേ അത് ഇവിടെയും പറഞ്ഞ അതുമ്മ അങ്ങനെ പറഞ്ഞ എന്ന അവര് കുപ്പിയിലൊക്കെ ആക്കി വെച്ചു ന്നിട്ട് എന്റെ ഏട്ടം വന്ന് അതിനെ ഒയിച്ച് കളയുക ചെയ്ത്
ആഹ് അതാണ് ആ ഇപ്പ അതൊക്കെ ചെയ്യാൻ പേടിയാണ് പക്ഷെ അന്നൊക്കെ അത് ചെയ്യുമായിരിക്കും ഉ എന്നിട്ട് നല്ല മരുന്നായിരുന്നു അന്ന് കണ്ണ് സൂക്കേട് വരുന്ന സമയത്ത് അത് എടുത്തൊഴിച്ച് ഒഴിക്കും കണ്ണില്ന്ന്
ആഹ് ആഹ് അതിപ്പോ ഇപ്പത്തെ ഡോക്ടേഴ്സ് ഇപ്പൊന്നും ചെയ്യേണ്ടന്നല്ലേ ഇപ്പ പാലാണെങ്കി നമു കണ്ണിലോഴിക്കണ സമയത്ത് അതോന്നും ചെയ്യരുത്
ഇയൊക്കെ എന്താ നമ്പ്യാർ വട്ടത്തിന്റെ പൂ ആഹ് അതറിയില്ലേ നമ്പ്യാർ വട്ട പൂവ് ആഹ് ആഹ് ആ പൂവിന്റെ പാലൊക്കെ ഞാനൊക്കെ എത്രോഴിച്ചിട്ട് ണ്ട് അയിന്റെ പാല്ട്ത്തിട്ടൊക്കെ ഇപ്പാരെങ്കിലോക്കെ അതൊക്കെ ചെയ്യോ
ആഹ് അതില്ലാ അതാ ഞാൻ പറഞ്ഞതിപ്പൊ മരുന്നുകള് കൂടിയ സമയത്ത് ഇപ്പൊ ഡോക്ടേഴ്സിനോരോ നിബന്ധനയും പിന്നെ കുട്ടിയോൾ ജനി പക്ഷെ നമ്മള് തേനൊക്കെ കൊടുക്കൂലെ അതോന്നുപ്പോ കൊടുക്കണ്ടന്നൊക്കെ. ഞാൻ എന്റെ രണ്ട് മക്കക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട്.
അതെ
ഉം അതും കൊടുത്തിട്ടില്ല. കൊടുക്കാനയച്ചില്ല. നമ്മള് കൊണ്ടുപോയിട്ട് കൊടുക്കാന
സമ്മയ്ച്ചില്ല ആഹ് ഒരു കണക്കിന് നോക്കു ഇപ്പം നമ്മളാദ്യം മൊലപ്പാലെന്നെല്ലേ കൊടുക്കണ്ടത്. ആദ്യം നമ്മളിത് വായിലോയിചൊടു ആഹ്
അതന്നെ ഞാൻ പറയുന്നത് പണ്ട് അങ്ങ അതൊരു കൊഴപ്പുല്ല. ഇപ്പോഴാണ് ഓരോന്ന് പുതിയ പുതിയതൊക്കെ കൊണ്ടുവരുന്നെ.
അതെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും വന്നു. ആർക്കൊരു അസുഖ്വ ഒന്നു ഇല്ലേനി. ഇപ്പളല്ലേ അസുഖങ്ങളില്ല എല്ലാർക്കും അസുഖം.
ആഹ് മരുന്ന്കൾ കൂട്യേപ്പൊ അസുഖങ്ങളും കൂടി ഉം എല്ലാത്തിനും ഇപ്പൊ ചികിത്സയാണല്ലോ ഉം അവിടെ എങ്ങനെ അവിടെ ഹോസ്പിറ്റലിലൊക്കെ നല്ല ചികിത്സ കിട്ട്ന്നുണ്ടോ.
ആഹ് ഹോസ്പിറ്റലൊക്കെ നല്ലെ ചികിത്സെന്നെ നമ്മള അടുത്തെന്നെണ്ട്. ഉം പെട്ടെന്ന് പോയാലും നല്ല തെരക്കാണ് രാവിലെ പോവണം എ ഇത് പത്തുമണിക്കൊക്കെ ഡോക്ടർമാര് ഒപ്പി കഴിഞ്ഞിട്ടൊക്കെ ഇരിക്ക എങ്കിലും നമ്മളൊരു നേരത്തെ ഒര് എയരാ എ എട്ട് മണിക്കൊക്കെ പോയാ പെട്ടെന്ന് കണ്ടു പോര. അല്ലാ പണി നമ്മളെ പണിയൊന്നും കഴിയാന്. വേറെന്താ വിശേഷന്ന്
വേറെ എന്താ ഇങ്ങനെ പോണ്. അവിടെ അംഗനവാടിയൊക്കെ ഇണ്ടോ അട്ത്ത്.
ഉം ഉം അംഗനവാടിയൊക്കണ്ട്
ഉം ഉം ഇന്നട്ടെന്താ വേറെന്താ ഇന്നട്ട്
ആഹ് എന്നാ ഓക്കെ വേറൊന്നുല്ല പ്രത്യേകിച്ച് കോള് വരുന്നുണ്ടായിരുന്ന്.
ആഹ് ശെരി എന്നിട്ടൊക്കെ വിളക്കാം ഉം ശരി